ഹലോ കേക്കുന്നില്ലേ കേക്കുന്നില്ലേ ആ പറഞ്ഞോ ആം അതെ പിന്നെ എന്തൊക്കെയുണ്ട്
എന്താണ് സുഖാഴിരിക്കുന്ന് അവടെയോ
ആ ഇവടേം കോഴപ്പൊന്നുല്ല ഇങ്ങനെ ഇരിക്കുന്നു
അംഗലവാടി പ്രവേശനോത്സവാണല്ലോ മോളെ ചേർക്ക്ണ് ണ്ടോ
അവളിപ്പോ യു കെ ജി ലാ പഠിക്കുന്നേ ഈ വർഷം യു കെ ജിലായി
ഇ വൽതായി ലെ
ഉം അവളെ സത്യം പർഞ്ഞാല് അങ്കൻവാടില് ഒന്നും അങ്ങനെ വിട്ടിട്ടിൽ കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട് അവളെ സത്യം പർഞ്ഞ അങ്കം വാ ഇതിലൊന്നും വിട്ടിട്ടില്ല.
അതെന്തു പറ്റി
ആ ഞങ്ങക്ക് ഇവ്ട്ന്ന് കൊർച്ച് ദൂരം ദൂരൊണ്ട് അംഗവാടി പോകാനെ. അട്ത്തൊന്നും അംഗം വാടി ഇല്ല അതു കൊണ്ട് പിന്നെ കുഞ്ഞായതോണ്ട് ആ പിന്നെ നമ്മക്ക് വാഹനസൗകര്യം ബുദ്ധിമുട്ടായിരുന്നു. കൊണ്ട് വിട്ട്ട്ട് പിന്നെ തിരിച്ച് കൊണ്ട് വരാനും ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇതാ
സ്കൂളാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഈ പറഞ്ഞെന്റെ കൂട്ട് ആ സ്കൂൾല് എന്തായാലും നമ്മള് ചേർത്തേ പറ്റത്തൊള്ളൂ.
അങ്കംവാടി പോയില്ലെലും അക്ഷരം മൻസ്സിലാകെ നമ്മള് സത്യം പർഞ്ഞാ കുഞ്ഞുങ്ങൾടെ ആ മടി മാറാനും അക്ഷരോക്ക ഒന്ന് പഠിക്കാൻ വേണ്ടിട്ടാണ് അങ്കംവാടി കൊണ്ടാക്കുന്നത്.
അതെ, അതെ
അപ്പൊ ആ ഈ ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടായത് കൊണ്ട് പിന്നെ മൂത്താളെ വിട്ടു.
മോനെ ഞാൻ അങ്ങൻവാടി വിട്ടായിരുന്നു. പിന്നെ ഇവളേം കൂടെ അംഗനവാടി പോയിട്ട് ആ അത് വെച്ച് നോക്കാണെങ്കില് എനിക്ക് തോന്നു ആം രണ്ട് പേർക്ക് സത്യം പർഞ്ഞാല് മടിയൊന്നു ഇല്ലായിരുന്നു സ്കൂളി പോവാൻ. സത്യം പർഞ്ഞ പിള്ളാരെ മടിമാറ്റാൻ വേണ്ടിയാണ് നമ്മള് അങ്കം വാടി കൊണ്ട് വിടുന്നത് തന്നെ. ഇതെന്ന് വെച്ചാല് ആ ഇതന്ന് വെച്ചാല് പിന്നെ ഞാന് ഏ എളെ ആളെ അക്ഷരം പഠിപ്പിക്കാൻ അല്ലാതെ ഞാൻ വി ട്ടായിരുന്നു ഇവടെ ഒരുചേച്ചി ഉണ്ട് ആ ഇവടെ എന്റെ ഞങ്ങടെ വീടിനട് ത്ത് ഒര് ചേച്ചിയൊണ്ട് അപ്പ എന്റെ അടുത്ത് ഇരിക്കത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആ മടിയൊന്ന് മാറട്ടെ എന്റെടുത്ത്ന്ന് കൊർച്ച് നെരെലോന്ന് മാറിയിരിക്കല്ലോ ആ ട്യൂഷൻപോലെ അക്ഷരം പഠിപ്പ് അക്ഷരം മാത്രം പഠിപ്പിക്കാൻ വേണ്ടി. അക്ഷരെ ഒക്കെ ഒന്ന് പഠിക്കട്ടെന്ന് വിയാര്ച്ചു ആ അങ്ങനെ പിന്നെ കൊണ്ടാക്കി എന്തായാലും അവള് സ്കൂ ഒരുമാസം പോയൊള്ളൂ ഒരു മാസം ഈ സ്കൂൾ തൊർക്കുന്നതിന് ഒരു മാസംമുമ്പ് ഞാൻകൊണ്ട് അക്ഷരം പഠിപ്പിക്കാൻ വിട്ടു. അവളാ ഒരുമാസം പോയി അക്ഷരം എല്ലാം ഏകദേശം ആയി.
എനിക്ക് പക്ഷെ അങ്കണവാടി വിടുന്നത് ഇഷ്ട്ടാണ്. അവിടെ ന്നല്ല ഹെൽത്തി ഫുഡും കാര്യങ്ങളൊക്കെകിട്ടും.
ആഹ് അതെല്ലാംന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു നേര്ത്തെനെക്കാട്ടിലും ഒരുപാട് ഇതുണ്ട് അല്ലെ? ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട്, ഒരുപാട് അന്ന് മോന്റെ സമയത്ത്എനിക്ക് തോന്നുന്നു ഹ് കഞ്ഞിയൊക്കെആയിരുന്നു ഉച്ചെക്ക്.
ആഹ് അതെ, അതെ
ആ ഇപ്പൊഎനിക്ക് തോന്നുന്നു. ഒത്തിരി വോ ആഹാരം ത്തിരി കാര്യത്തിലൊക്കെ ഒരുപാട് ആഹ് ഒണ്ട്, ഒണ്ട് ഒരുപാട് വ്യത്യാസംഒണ്ട്. ഉം, ഉം അ അഹാ ആഹ് അന്നൊണ്ടായിര്ന്നു. ആഹ ഉണ്ട് ഉണ്ട് ഉണ്ട്
നമുക്ക് പിന്നെ പോഷകം നിറഞ്ഞാൽ നമുക്ക്പ്പൊ അവിടെ പോയാലും കിട്ടുന്നുണ്ടല്ലോ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണം എന്നില്ലല്ലോ
ആഹ്.
എനിക്കിപ്പ ചെറിയ കുട്ടിയെ ആക്കണം എന്നാണ് പിന്നെ ടീച്ചർ പ ടീച്ചർ പറഞ്ഞു പ്രീ കെജില് കൊണ്ട് ചേർക്കാനെയ്യ്
ആഹ് ഹ ഹ.
ഇക്ക് എന്തായാലും അതിന് താല്പര്യല്ല നമുക്കിപ്പോ ഗവൺമെന്റിന്റെ കുട്ടികൾക്ക് ഫ്രീയായിട്ടിയൊരു ഇത് കിട്ടുന്നുണ്ടല്ലോ
ആഹ് നല്ലതാണ്. നല്ലതാണ് പിന്നെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുംകൂടെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ മടിയും മാറും പിന്നെ കുട്ടികളുമായിട്ട് തന്നെ ഇ ഇവര് നമ്മള് വീട്ടിൽ ഇരിക്കുമ്പോ ഉള്ള സ്വഭാവം അല്ലല്ലോ വെളിയിലോട്ട് പറഞ്ഞാല് ആ കു കുട്ടികളായിട്ടൊക്കെള്ളൊരു. ഇതൊക്കെ വരുമ്പഴത്തേനും സ്വഭാവത്തിലൊരു മാറ്റം വരും. ആഹ് ഒരുപാട് വാശി. ആഹ് ഒരു വാശിയൊക്കെ വീട്ടിലാണെങ്കിൽ നമ്മള്. ഒഹ് ഒരു സാധനം ഉണ്ടെങ്കില് ഇപ്പൊ രണ്ടു പേരൊണ്ടങ്കില് ഭയങ്കര എന്തോ ഒരാക്ക് കൊടുക്കത്തില്ല എടുക്കത്തില്ല അങ്ങനെയൊക്കെളൊരുത് പക്ഷെ അവിടെ അവിടെ ആവുമ്പം. ഒത്തിരി പിള്ളാരുള്ളതോണ്ട് എല്ലാംകൂടെ ഒരുമിച്ച്. ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും കളിക്കാനാണെങ്കിൽ തന്നെ. സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അത്പ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹ് സംസാരിക്കാൻ ആഹ്.
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ നല്ലതാ അങ്ങമ്പാടി വിടുന്നത് നല്ലതാണ്.
ഞങ്ങടെവിടെ അടുത്തൊരു കുട്ടി ഇപ്പൊ സംസാരിക്കാത്ത കുട്ടിയായിരുന്നു. ആ കുട്ടിനെ ഇപ്പൊ അംഗൻവാടി വിട്ട് വിട്ട് ഇപ്പ നല്ലോണ്ണം ഇപ്പൊ ഫുള്ള് സംസാരത്തിലൊക്കെ നല്ലോണ്ണം കര തുടി
ആഹ്. ആഹ് എനിക്കും അറിയാം ഞങ്ങടെ ആ ഇവനെ മൂത്ത മോനെ ക്ലാസ്സിൽ ചേർത്ത സമയത്തും. ഇതുപോലെ ഞാൻ പഠിച്ചേർന്ന സമയത്ത് ഒരു കൊച്ച് ഇതുപോലെ സംസാരിക്കാൻ അത്ര ഇതല്ലായിരു
പക്ഷെ അത് കഴിഞ്ഞ് അവിടുന്ന് എറങ്ങാറായപ്പതീനും അത് നല്ലപോലെ സംസാരിക്കാനും പ ട്ട്പാടാനും ഒക്കെ തോടങ്ങി നല്ലൊരു ഇതാ ആഹ് നല്ലേ കുഞ്ഞുങ്ങളെ നമ്മള് വീട്ടില് വെച്ചോണ്ടിരിക്കുന്നതിനേക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് അംഗൻവാടി വിടുന്നത് തന്നെണ് ഇതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തി
ഏത് താല്പര്യം പ്രീ കെജി പോണതാണോ അതാ അംഗൻ വടിയാണോ?
എന്റെ ഒരു ഇതില് സത്യം പർഞ്ഞാല് മൂത്താളെ ഞാന് രണ്ടിടത്തും വിട്ടു ആഹ് ഇവടെ ഒരു ആഹ് ഇവടെ ഒരു വർഷം അക്ഷരം എഴുതി കഴിഞ്ഞ് മൂന്ന് വയസായപ്പത്തേനും ഞാൻ കൊണ്ടേ ആഹ് അംഗനവാടി ചേർത്തു അത് കഴിഞ്ഞിട്ട് അവന് നാല് നാലര വയസ്സ് വരെ അവന് അംഗനവാടി പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാന് ആഹ് അത് കഴിഞ്ഞിട്ട് നാലര വയസ്സിലാണ് കൊണ്ടോയി എൽ കെജി ചേർക്കുന്നത്
അല്ലല്ല ഇപ്പ നാല് വയസ്സല്ലേ ഇപ്പൊ എൽ കെ ജി പ്രായം.
ഇപ്പഴ് ഇപ്പ അവൻ അഞ്ചിലാ പഠിക്കുന്നെ ആഹ് ആഹ് ആഹ് ആഹ് സമയത്ത് ആഹ് സമയത്ത് കൊഴപ്പല്ലായിരുന്നു നമ്മക്ക് എന്നാലും അര വയസ്സിന് വ്യത്യാസം വെരും എന്നാലും ആഹ് സമയത്തന്നേരം കൊണ്ട് ചേർത്തു ഇപ്പം പിന്നെ മോൾക്കായപ്പത്തേനും അവളെ വിട്ടില്ല ആഹ് അവളെ പിന്നെ അക്ഷരം പഠിപ്പിച്ചിട്ട് നേരെ കൊണ്ട് അംഗവാടില് ചേർ പക്ഷെ നമ്മടെ വീടിനടുത്തൊക്കെ ഉണ്ടെങ്കില് നമ്മക്ക് അംഗനവാടി കൊണ്ട് വിട് വിട്ടിട്ട് ഒരു വർഷോക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ഇപ്പൊ നിങ്ങള് ഇപ്പ അക്ഷ എയ്ത്തിന് ഇരുത്തൂല്ലൂ അത് എത്ര വയസ്സിലാ ഇരുത്ത
ആഹ് ഇവിടെക്കെ രണ്ടര വയസ്സിലാണ് നമ്മള് രണ്ടര വയസ്സ് രണ്ടേ മുക്കാ വയസ്സിനൊക്കെണ് കുഞ്ഞുങ്ങളെ ആഹ് എഴുത്തിന് ഇരുത്തുന്നെ
ആഹ് അത് കുട്ടികൾക്ക് അതിനു ശേഷം നിങ്ങള് പഠിപ്പിക്കാൻ തോടങ്ങും അല്ലേ?
ആഹ് മൂന്ന് മൂന്നര വയസോക്കെ മൂന്ന് മൂന്നര വയസോക്കെ ആവുമ്പോതിന് നമ്മള് കൊണ്ട് അംഗൻവാടിൽ വിടും വിട്ട് കഴിഞ്ഞ് പിള്ളേര് ആഹ് ചെറിയ ചെറിയ അക്ഷരങ്ങളൊക്കെ കൈയ്യി പിടിച്ച്‌ ഒക്കെ എഴുതാനെക്കൊണ്ട് അവർക്ക് ആദ്യമേ ആഹ് പെൻസിലൊക്കെ ഒന്ന് പിടിക്കാൻ ഒരു ബാലൻസ് ഒക്കെ ആവാൻ വേണ്ടിട്ട് ആദ്യമേ ആഹ് അതൊക്കെ ഒന്ന് ചെയ്യിക്കും കളർ ക്കെ അടുപ്പിച്ചിട്ട് പിന്നെയാണ് എയ്തിലേക്ക് കടക്കുന്നത്
ആഹ് ആഹ് കളറൊക്കെ വീട്ടിലെന്നെ മേടിച്ചൊടുക്കോ ബുക്ക്ലോക്കെ കൊടുക്കാന്
ആഹ് വീട്ടിൽ കൊടുക്കും പിന്നെ നമ്മക്ക് അംഗൻവാടീലൊണ്ട് ബുക്കൊണ്ട് അവർക്ക് കളറടിക്കാൻ
ഞാൻ മോനെ വിടണന്ന് വേണ്ടിട്ടാണ് ധൈരത്തോടെ വിടാലെ അംഗനവാടിലേക്ക്
പിന്നെ ധൈര്യത്തോടെ നമ്മക്ക് വിടാ നമ്മടെ സർക്കാറ് ഇങ്ങനൊരു ഇതൊള്ളപ്പന്ന് മ്മളെ ഉം രണ്ട് നമ്മള് അംഗനവാടി വിട്ടിട്ട് കുഞ്ഞുങ്ങളെ എൽ കെ ജിയിലോ യുകെ ജിയിലോ ഒക്കെ കൊണ്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്.
എത്ര മണിവരെണ് ഒന്ന് അ പത്ത് മണി തൊട്ട് എത്രമണി വരേയ
ശെരിക്കും പർഞ്ഞാല് ഒമ്പതര തൊട്ട് മൂന്നര വരെയാണ് നമ്മടെ അംഗവാടിയുടെ സമയംന്ന് പറയുന്നത് ഒമ്പത് കറക്റ്റ് ഒമ്പതര ആവുമ്പോ തൊടങ്ങീട്ട് വൈകീട്ട് മൂന്നര വരെയാണ് പറയുന്നത് പിന്നെ കുഞ്ഞു കുട്ടികൾ ആയതോണ്ട് പത്തുമണിക്കൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളെ കൊണ്ട് വിടുന്നത് പത്ത് മണി തൊട്ട് മൂന്നര, രണ്ടര രണ്ടേമൂക്കാല് തൊട്ട് പിള്ളേരെ വിളിക്കാനോക്കെ കൊണ്ട് ചെല്ലും പക്ഷെ അവര് പറയുന്നത് കറക്റ്റ് മൂന്നര ആവുമ്പഴേ നിങ്ങള് വരാവൂ എന്നാണ് പറയുന്നത് കറക്റ്റ് ഒമ്പതര തൊട്ട് പത്തര ആഹ് മൂന്നര വരെയാണ്
അവടത്തന്നെ ഒറക്കുല്ലേ ഇവര്
ആഹ് ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ അന്നൊക്കെ കഞ്ഞിയായിരുന്നു ഇന്നിപ്പം ചോറും ബിരിയാണിയെക്കെയാണ് ഒരേ ദിവസം ഓരോരോ മെനു ആ അത് കഴിഞ്ഞ് ആഹ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിയുമ്പത്തെനും അവരെ കെടത്തി ഒറക്കും. ഒറക്കിക്കഴിഞ്ഞ് പിന്നെ ആഹ് എഴുന്നേറ്റിട്ട് പിന്നെ അവരെ എഴുന്നേറ്റിട്ട് മുഖോക്കെ കഴികിച്ചട്ട് അഹ് അന്ന് ഉപ്പ്മാവായിരുന്നു ഇന്നിപ്പ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല.
ഇപ്പ ഈ എടീൽ ഇപ്പൊ ന്യൂസ് ഇണ്ടായിരുന്നല്ലോ ബിരിയാണി വേണന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഇപ്പ ബിരിയാണി കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ ബിരിയാണിയൊക്കെ കൊടുക്കുന്നുണ്ട്.
ഉച്ചയ്ക്കൊണ്ട് അല്ല വൈകീട്ട് വൈകിട്ട് നേരത്തെ ഉപ്പുമാവാരുന്നല്ലോ ഇപ്പൊ ഒണ്ടോന്ന് എനിക്കറിയത്തില്ല ആഹ് പാലൊക്കെ ഒണ്ടായിരുന്ന് അന്ന് നേരത്തേക്കെ.
ശ്രദ്ധിക്കുവല്ലോലെ ആയമാരൊക്കെ ഇണ്ടാവുമ്പളേ നല്ല ബാത്റൂം പോവുമ്പോള്ള കാര്യങ്ങളൊക്കെ.
എല്ലാ എല്ലാം ശ്രദ്ധിക്കും എല്ലാ അവര് നോക്കും. നമ്മക്കൊന്നും അയിന്റെ കാര്യത്തി ടെൻഷൻ അടിക്കണ്ട ആഹ്. അതെല്ലാം അവര് നോക്കും കൈ അടിയിക്കാനാണെങ്കിലും കുഞ്ഞുങ്ങക്ക് അഹ് എങ്ങനെ കഴിക്കണോന്ന് അതെല്ലാം പറഞ്ഞു കൊടുക്കുവേം എടുക്കുവെല്ലാം ചെയ്യും.
ഉം എനിക്ക് എന്താ പേടിന്ന് വെച്ചാ കുട്ടി കരയോന്നാ പേടി.
അഹ് അതിനൊക്കെ അവിടെ അവര് അതിനൊക്കെ അവര് ട്രെയിനിങ് എടുത്തിട്ടല്ലേ അവര് കേറുന്നേ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കണോന്നും അവര്ടെ കരച്ചിലങ്ങനെ മാറ്റണോന്നൊക്കെ അവർക്ക് നല്ലായിട്ട് അറിയാം. മ്മളാ കാര്യത്തിലൊന്നും
ന്യൂസിലൊക്കെ കേക്കുന്നുണ്ടേ ഈ കുട്ട്യോള് ഒന്നും പൊറത്ത് പറയാൻ പറ്റാത്ത കുട്ട്യോളായിരിക്കൂല്ലോ അപ്പൊ അവരിന്യൊക്കെ ഉപദ്രവിക്കുന്നൊള്ളതൊക്കെ കേട്ടിട്ടിണ്ടേ.
അങ്ങനേയൊണ്ട് എല്ലാവടത്തും ഇപ്പ നമ്മള് സ്കൂളിലാണെങ്കെ തന്നെ പല സ്വഭാവത്തിലെള്ള ടീച്ചർമ്മാർക്കായിരിക്കത്തില്ലെ ആഹ് എല്ലാടത്തും ഒന്നുവില്ല എന്നാലും ചെലടത്ത് ഇങ്ങനെ കാണും. ഇപ്പ നൂറ് ശതമാനം ആൾക്കാരെടുത്താലും എമ്പത് ശതമാനം നല്ലേരൊരു ആഹ് അമ്മള് അന്നെരം കുട്ടികളോട് ചോദിക്കണം എങ്ങനൊണ്ട് ടീച്ചറ്മാര് എങ്ങനൊണ്ട് ഓരോ ദിവസത്തെ കാര്യങ്ങള് അന്നന്നൊള്ള കാര്യങ്ങള് ചോയ്ച്ചവരോട് മനസ്സിലാക്കണം എപ്പഴും പറയുന്ന കാര്യം അതാ ഇന്നെന്തോ പഠിപ്പിച്ചു എന്ത് പറഞ്ഞു എന്നൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം ടീച്ചറെങ്ങനെ ഒണ്ടായിരുന്നു വഴ ക്ക്‌ പറയുന്നൊണ്ടോ
ആഹ് ഞാനേ ഫസ്റ്റ്ത്തെ കുട്ടിനെ ഞാന് വിട്ടിട്ടിണ്ടായിരുന്നില്ലട്ടോ എനിക്ക് എപ്പഴും ഇനിയൊരു അതായത് മൂന്ന് വയസ്സായപ്പൊ എല്ലാരും അങ്ങനവാടീ വിടാൻ പറഞ്ഞു അപ്പൊ ഞാനിനി ഒരു വർഷം കൂടിയല്ലേ എന്റെ കൂടിരി ക്കുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ പഠനത്തിന്റെ ലോകത്തേക്ക് അവള് പോവ്വല്ലേ ബന്റൊപ്പം തന്നെ ഇരിക്കട്ടെന്ന് പറഞ്ഞട്ട് ഞാൻ വിട്ടില്ല പക്ഷെ അതിന് ബുദ്ധമുട്ടൊന്നും ഉണ്ടായ്രുന്നില്ല അവള് സ്കൂളി പോവാനൊക്കെ ആക്റ്റീവായിരുന്നു പക്ഷേ നമുക്ക്‌ സർക്കാരിങ്ങൻത്തൊരു അവ സരം വരുമ്പോ നമ്മളെന്തിനാണ് പാഴാക്കുന്നതില്ലേ
ആഹ് അത് ശരിയാ
അപ്പിവനെങ്കിലും ഒന്ന് വിട്ട് നോക്കാന്ന് പർഞ്ഞിട്ടെണ്ട് എന്തായാലും അത്‌ ചെയ്ത് നോക്കണം
ആഹ് വി വിടണം കുഞ്ഞുങ്ങളെ എന്തായാലും ഇങ്ങനെയുള്ളൊരു ഇതൊള്ളപ്പം നമ്മള് വിടുന്നതാണ് നല്ലത് അതിന് ശേഷം പിന്നെ എൽ കെ ജി, യു കെ ജി ഒക്കെ കൊണ്ട് ചേർക്കാലോ
ആഹ് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയൊക്കെ ആണല്ലോ പ്രൈവ ഗവൺമെന്റും ഇണ്ട് തോണ്ടല്ലേ
ഒണ്ടൊണ്ട് ഇപ്പം എന്റെ മക്കള് രണ്ടു പേരും ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് അവര് രണ്ടു പേരും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നെ
ആഹ് ആഹ് അത് ഇംഗ്ലീഷ് മീഡിയം പഠിക്കണം എന്നാലല്ലേ നാളെ ഭാവിയിൽ അവർക്കൊരു ഇംഗ്ലീഷക്കണം ഇപ്പൊ ഞാനൊക്കെ മലയാളം പഠിചിട്ട് എനിക്കിപ്പോതൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്
ഇംഗ്ലീഷും മലയാളം രണ്ടും അവര് നല്ലപോലെ ശ്രദ്ധിക്കും അവർക്ക് മലയാളം വന്നേലും ഇംഗ്ലീഷ് വന്നേലും ഒരുപോലെ പ്രാധാന്യം കൊടുത്താ അവര് പഠിപ്പിക്കുന്നത്
ആഹ് ആഹ് ഓക്കെ വേറെന്താ വിശേഷങ്ങള്
വേറെ നല്ല വിശേഷം ആഹ് ശരി ഓക്കെ
ഉം ശരി